ഇന്തൊക്കെ കഴിഞ്ഞോ
ഇല്ലല്ല മോള സ്കൂൾക്ക് പോയി ഉവിടങ്ങി ഇരിക്കായിരുന്നു
അതെ
ചായ്‌ടിച്ചില്ലേ
ചായ കുട്ത്തിട്ടില്ല
ആഹ്
അടോടിച്ചാ
ആഹ് ഇവിടെൊക്കെ കുടിച്ചേ
അതെ ഇവിടെ കടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോറടുപ്പത്ത് വെച്ചിണ്ട് മീൻകറി മുളകിട്ട് വെച്ചിണ്ട് പച്ചക്കറി അരിയ മരിയ
അപ്പൊ ചായങ്ങള് രാവിലെ നെരെത്തെ കുടിക്കൂല്ല
രാവിലെ നേരത്തെ കുടിക്കൂലേ എങ്ങനെ ആയാലും പതിനൊന്ന് മണി പതിനൊന്നരക്കെ ആവും
ഉം
അപ്പ അതുവരെ വെറുതെന്ന് സമയം കളയണ്ടല്ലോ അപ്പൊ ബാക്കിയുള്ള പണികൾ വേഗണ്ട് കഴിക്കും
പിന്നെന്തൊക്കെയാ
എന്താ കടിണ്ടാക്കി
ഞങ്ങള് ദോശ മീൻ കറി ണ്ടായിന്
അതെ ഞങ്ങ പത്തിരിണ്ടാക്കി മുരിങ്ങക്കറിണ്ട് മീൻകറിയുണ്ട്
വീട്ടിലാരിക്കുണ്ട്
വീട്ടില് മ്മ പ്പ രണ്ടനിയൻ ഹസ്ബൻഡ് ഞാന് രണ്ടര വയസ്സായി മോന്നുണ്ട്
ഉം ങ്ങളെ വീട്ടിലാവൂലേ
ആഹ് ഞാന്റെ വീട്ടീവന്നക്ക
ഉം ഇവിട നല്ല മഴെ
അതെ ഇവിടെ മഴണ്ട്
ഭയം ദോഷമൊക്കെ പിടിച്ച മയത്ത്
അതെ ഡോക്ടറേ കാണിച്ചില്ലേ
ഇലില്ലാ
എപ്പഴാ തുടങ്ങി
രണ്ടിസ തുടങ്ങിട്ട് മായച്ചാറണ്ടീന്ന്
അതണത് അപ്പൊ ഒന്ന് ഡോക്ടറെ കാണിക്കാരുന്നില്ലേ
കാഞ്ചില്ല ജലദിവസ നളെ കാണിക്കില്ല അങ്ങനെ വരും മാറുന്നല്ലാതെ
ഉം ആഹ് അങ്ങനെ താനേ മാറണ കുഴപ്പല്ല എന്നാലും ഞമ്മൾക്കരു ബുദ്ധിമുട്ടാണേ
ഉം
എവിടെ ആശ്പത്ര്യൊക്കെ അട്ത്തന്നെ
ഇല്ല ഇവിടെ അങ്ങട്ട് കൊർച്ച് പോവ്ണ്ട് പിന്നെവ്ടെ അട്ത്തൊക്കെണ്ട് പ്രൈവറ്റ് ഒക്കെണ്ട്
അതെ ഇപ്പൊ എവ്ടെ ഹസ്ബൻ്റിന്റെ വീട്ട്ല
അല്ലല്ല ഇന്റെ വിട്ട്ല
അതെ അവ്ടെ ആരൊക്കെണ്ട്
ഇവ്ടെ ഇമ്മിണ്ട് ഉമ്മണ്ട് ഇപ്പണ്ട് പിന്നെ ഇൻക്കൊരാങ്ങളണ്ട് കല്യാണം കൈഞ്
കല്യാണം കയ്ഞീണ്ട
ആഹ് ഒരുട്ടിണ്ട് ഇൻക്ക് രണ്ടാൾണ്ട്
അതെ സ്കൂളി പഠിക്കിണ കുട്ടിണ്ടോ
ആഹ് ഒരാള് മൂത്താള് നാലാം ക്ലാസ്സ്ലാണ് ചെറ്യാളാ കിട്ടില്ല്യ നാല് വയസ്സാവ്ണ്
സ്കൂളൊക്കെങ്ങനെ അട്ത്തെന്നെ
ആ ഇവ്ട്ന്ന് കൊർച്ച് പോവാണ്ട് ബസ്സ് വരും
ആഹ് ബസ്സിണ്ട് ലേ എന്താന്ന് ചോറും കറ്യൊക്കായ ഇന്ന്ട്ട്
ആഹ് ചോറ് മ്മന്ന് മന്തിണ്ടാക്കിണ്ട് ചിക്കൻ വെച്ചിട്ട് ബീഫെച്ചിട്ട് ബീഫ്ണ്ടായീന്നുവ്ടെ ആഹ്
ആഹ് അതെ ആഹ് ബീഫേറ്റ് വെച്ചാ നൽ ടേസ്റ്റാ ഞങ്ങള് വെച്ചീണ്ട്, ഇമ്മേ വെക്കാറ്?
ആഹ് ബടെ ന്റെമ്മന്നെ വെക്കല് ഇൻകിപ്പൊ റെസ്റ്റാണ് മൂന്നാംത്തെണ്ട് അപ്പൊ റെസ്റ്റും കാര്യങ്ങളൊക്കായ്റ്റ്
അതെ ബുദ്ധിമുട്ടൊക്കെണ്ടാ?
ബുദ്ധിമുട്ട് ആഹ് ബെഡ് റെസ്റ്റേയ്നിത് വരേ ഇഞ്ചെക്ഷൻ വെക്കലേന്
അതെ കൊറവ്ണ്ടന്ന്ട്ട്
ആഹ് ഇപ്പം കൊറവ്ണ്ട് ഇപ്പൊ കൊയ്പ്പൊന്നൂല്ല ഇപ്പാറ് മാസം കയ്ഞ്ഞു
അതെ ആഹ് ഇപ്പൊ കൊഴപ്പണ്ടാവൽല്ല
ആഹ്
സ്കാനിങ്ങൊക്കഴിഞ്ഞാ
ആഹ് സ്കാനിങ്ങിഞ്ഞ് ഏഴാമാസം സ്കാനിങിണ്ടിന്നാർഞ്ഞെ
അതെ
ഇപ്പ രണ്ടായ്ച്ചെയ്ഞ്ട്ട് കാണിക്കാൻ വരാൻ പറഞ്ഞീന്ന് ഇന്നലെ പോയി കാൺച്ചിട്ട് വന്ന്പ്പ മിഞ്ഞാന്ന്
അതെ അപ്പ കാണിക്കാൻ പറഞ്ഞീണ്ടാവും
പ മൂന്നായ്ചയ്ഞ്ട്ട് ഇഞ്ഞ് വെരാൻ പർഞ്ഞ് ലാസ്റ്റാവുമ്പോ പിന്നെട്ക്ക് ക്ക് പോണം രണ്ടായ്ച്ച മൂന്നായ്ച്ച കൂടുമ്പം പോണം
ആഹ് അയ് പോണം ഡെയ്റ്റ് പറയ്ന്ന വരേ പോണം
ആഹ് മറ്റേ അത് മാസ്ലൊര്ക്കെ വന്നാ മതി പർഞ്ഞീനി ഇപ്പൊ
അതെ ആഹ് ഫസ്റ്റ് ടൈമൊന്നും ഒരഞ്ച് മാസം ആറ് മാസം വരൊക്കെ കൊഴപ്പല്ല്യ പിന്നവ്ട്ന്ന് അട്ത്തട്ത്ത്ങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ ആയ്ച്ചേലായ്ച്ചേലിങ്ങനെ പോണം
ഓഹ് മോളിന്ന് അങ്ങട്ട് പോവ ഹസ്ബൻറിന്റെ വീട്ട്ക്ക് പോക ഇവ്ട്ന്ന് കൊർച്ച് പോവാണ്ട് അപ്പൊ നാളി മ നാളെ ക്ലാസ്ല്ല്ല്യല്ലോ പിന്നവ്ടെ കല്യാണൊണ്ട് അപ്പോള് ഞാൻ പോവൂല ഓള്
കുട്ടി പോവൂലേ ആഹ്
പിന്നെ റസ്റ്റ്ട്ക്കാന്നലെ പർഞ്ഞെ ഡോക്ടറ് ഇന്നലെ കഞ്ഞാന്ന് കാൺച്ചപ്പോ നേര്ത്തെ പ്രസിവ്ക്ക്ണതിണ്ട് ഏഹ്
അവര് പർഞ്ഞാ നമ്മളത് പോലെ ചെയ്യണെയ്
ആഹ്
ഏഹ് ഡോക്ടറേതാ ലേഡ്യാ? അതെ പ്രൈവറ്റാണോ? അവ്ടെന്തേന് മഴേ? മഴൊക്കെ പെയ്താ എങ്ങനെ അവ്ടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെണ്ടോ?
ഇല്ല്യല്ല്യ ഇവ്ടെ ഇൻ്റർലോക്ക്ട്ടോണ്ട് അങ്ങൻത്തെ പ്രശ്നൊന്നൂല്ല ഞ ഞാൻ റോഡ് സൈഡിലു ആണ് ഉം ഉം അട്ത്തൊന്നും പൊയൊന്നുംല്ല
ആഹ് അതോണ്ട് കൊയ്പ്പല്ല്യ ആഹ് ഹെൽത്തിൻ്റാൾക്കാരൊക്കെ വന്നീനാ?
ആഹ് വര്ല്ണ്ട് ബ്ലീച്ചിംഗ് പൗഡറൊക്കേറ്റ് വന്നീന്.
അതെ ഇവ്ടെ വന്നിട്ടില്ല്യ വരാനാവ്ണൊള്ളൂ.
പിന്നെപ്പൊ പോളിയോന്റെത്ണ്ടായ്നല്ലോ തുള്ളി മര്ന്ന് കൊട്ക്കാൻ വന്നീന് രണ്ടീസം മുമ്പ് ആഹ് ആഹ് ഇവ്ടെ കൊട്ത്ത് ആഹ് ഇവ്ട്ത്തെ അങ്ങനെ ഇത് കൊട് അതിൽ ഇല്ലേ മൂക്കുത്തിയപ്പോ, ഞങ്ങൾ ഇടുത്തിട്ടില്ലേ?
അതെ ആ ഞങ്ങൾ ഒരു ആ ഒന്നര വയസ് വരെ എടുത്ത്, പിന്നെ ഞങ്ങൾഎടുക്കാറില്ല.
ഞങ്ങൾതന്നെ ആറു മാസം കഴിഞ്ഞ ട്ടലും എടുത്തിട്ടുള്ള.
അതെ ഞങ്ങൾആറു മാസം വരെ ഇടുത്ത്, പിന്നെ ഞങ്ങൾ ഇരുന്ന്. പിന്നെ അവര് അടുത്ത് ഇത് മറ്റേ ആശാ വർക്കർ ഇണ്ടാ അപ്പോ അത് കാരണം നമ്മളോട് വന്ന് ചോദിക്കും, നമ്മളെ ബുക്ക് ചോദിക്കും അപ്പൊ നമ്മളെ കള്ളത്തരം പൊളിയും. അപ്പോ അത് കാരണം അങ്ങനെ പോയിട്ട് ഒന്നര വയസ്സ്.
പിന്നെ ഗവർമെന്റില് ഇങ്ങനെ പഠിക്കാൻ പറ്റൂല എന്ന് പറയും ഓര് കുത്തിയടുക്കാഞ്ഞാല്.
അതെ
അങ്ങനത്തെ പ്രശ്നുണ്ട്.
ആഹ ഇന്റെ ഫാമിലിയിലെ ഒരു താത്തക്ക് തീരെ എടുത്തിട്ടില്ല കുത്തി യപ്പ് കുട്ടിയന്റ
ചേലോര് പറയേണ്ട് എന്റെ കുടംബത്തിൽ ഇതാ പോലെ ഓരൾക്ക് ഇടുത്തിട്ട്. അവർക്കിപ്പോൊ കാല് വളഞ്ഞിട്ടേനെ കാല് എല്ലാം വളഞ്ഞിട്ടും നടക്കാൻ പറ്റത്ത കോലത്തില്ലാ. പണ്ട് കെടുകുന്നുണ്ട്. ആ പണ്ട് കുത്തിയപ്പ് എടുത്താണ് അത് വല്യ കാക്കാണ് അതിനു ഞാൻ നടക്കലില്ല
പക്ഷെ ഇപ്പത്തെ ഞമ്മുക്ക് വിശ്വസിക്കാനും പേടിയാണ.
ഉം
എങ്ങനത്താണ് എങ്ങനെ നമ്മൾക്ക് അറിയില്ല നമ്മള് ഇത് കുത്തി വെപ്പല്ല വെച്ച് നമ്മൾ കുത്തി വെക്കാൻ പോകും.
ഇന്തിലക്കന്നാ കണ്ടീനെ ഒരു കുട്ടിയന്റെ കൈ കൈ കെഴഞ്ഞത് കണ്ടീനെ
ഇന്നാള് നേരത്തെ വന്നിരുന്നു, ഓള് പറയും കുത്തിയപ്പോൾ ഇടുക്കാഞ്ഞിട്ട് അങ്ങനെ വരും ഇങ്ങനെ കുത്തിയ എടുത്തിട്ടാണെങ്കിലും കുത്തി യപ്പ് എടുത്തിട്ടാണ് വരുന്നതും, അങ്ങനെ രണ്ടുംപറയും.
ഇം മറ്റേത് കൊറോണ വന്നപ്പോ കൊറോണ എടുക്കേ വേണ സൂചി എടുക്കാത ആ അതും. എടുത്തിടോ ഞങ്ങള ഞങ്ങൾ ഞങ്ങൾ എടുക്കാതിരിക്ക പിന്നെ പുറത്ത് പോന്നല്ല പിന്നെ അങ്ങരു ഇത് വന്നല്ലോ. പുറത്തു പോണമെങ്കില് കുത്തിവെപ്പ് എടുത്ത് ആഹ ആ ഇവിടെ എന്റെ ഒരു
വന്ന് വന്ന് പറഞ്ഞ്
ആ ഇല്ല ഞങ്ങളും അതുവരെ എടുക്ക. കണ്ടിരിക്കുന്നന്ന് നിയ് ഈ കാര്യം വന്നപ്പോൾ പിന്നെ, ഞങ്ങൾക്കും പേടി നമ്മൾ പുറത്ത് ഇങ്ങൾ അവിടെ ഇല്ല, അപ്പ പിന്നെ ബുദ്ധിമുട്ട് വരണ്ടല്ലോ വെച്ചിട്ടാ അങ്ങനെ പോയി എടുത്തതാ.
ഇവിടെ എല്ലാരുംഇടുത്തിട്ടുണ്ട്, ഇത് എല്ലാരും? ശരിറഞ്ഞു അതുകൊണ്ട് അസുഖങ്ങളൊക്കെ വരുന്നതൊക്കെ ഇതൊക്കെ.
എല്ലാരും അത തന്ന പറണം, അതെ അതിന് ശേഷംഇപ്പൊ എല്ലാവർക്കും അസുഖങ്ങൾ വരാ, ചെറിയ കുട്ടികൾ അടക്കം വരിണ്ട്.
ആഹ്
നമ്മക്ക് ഇല്ലാത്ത ഓരോ അസുഖങ്ങളൊക്കെ വരിയാണേ അവര്എന്തിന് വേണ്ടിയിട്ട ചെയ്യുന്ന അവരിക്കെല്ലേ അറിയ നമക്കറിയില്ലല്ലോ. നമ്മള് ഇത് പാവങ്ങളഅവരെന്താ പറയണ അതിനനുസരിച്ചക്കെ നമ്മള് ചെയ്യാ നിക്കും
ഉം ഇവിടെആ തന്നെ നോക്കാ വെർനോല്ക്ക് ഞാൻ ഇവിന്ന് അവിടവുമ്പോ അവിടന്നോട്തത്തി ഇവിടക്പോ ഇവിടുന്നോട് വെറും കളി ഇങ്ങനെ കളിക്കല
അതെ.
നിങ്ങൾ പൈസ കിട്ടലുണ്ട് ഇതിനകത്ത്. പൈസ കിട്ടലില്ല പെൺകുട്ടിആ ൾക്ക് ഇങ്ങനെ അയ്യായിരം കി അയ്യായിരം കിട്ടല്ലോ കുത്തിപ്പൊ കെടുത്താലേ ഫസ്റ്റ്ത്തത് രണ്ട്പെൺകുട്ടിക ണങ്കിൽകിട്ടുണ്ടല്ലോ
അതെ അങ്ങനെണ്ടോ
നിങ്ങക്ക് കിട്ടലില്ലതിന്ന് പസ്ത്തെ പെ പെൺകുട്ടിയക്ക് അയ്യറു പിട്ടും പ്രസവിച്ചാല് പെൺകുട്ടാണെങ്കില് ആയിത്തിനും രണ്ടാമത്തേനും ഒക്കെ കിട്ടണ്ട് പെൺകുട്ടിയാണെങ്കില് രണ്ടാം അപ്പൊ മ്മക്കെല്ലാർവലിയോക്കെ കിട്ടിന്ന് ബാങ്കിക്ക് വന്നിന് ബാങ്കിനൊക്കെ കൊട് അപ്പോ ചെറിയാൾത് പിന്നെ ഒരു നമ്മളെ ആധാറിന്റെ ലിങ്ക് ചെയ്യണം ബാങ്ക് അക്കൗണ്ട് അപ്പൊ അങ്ങനെയില്ല
ആഹ് ഇത് മോനിക്ക് കിട്ടിയിട്ടുണ്ട് വാലവാടിന്ന് കിട്ടണതാണോ പറയണേ
ആഹ് ആഹ്
ആഹ് മോനിക്ക് കിട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരം മൂവായിരം അങ്ങനെ എന്തോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു
എനിക്ക് അയായിരം കിട്ടിയന്ന് ഫസ്റ്റ് ത്തെ ടൈം ഫസ്റ്റ് ടൈം മോള പ്രസവിച്ചപ്പ ഇപ്പോഴും അയ്യായിരം ഉണ്ട് എന്റെ പേരോകൊ അവടണ്ട് പക്ഷേ അക്കൗണ്ടൊക്കെ ക്ഷേ ന്നിട്ടില്ല
അവിടെ പെൺകുട്ടികൾക്ക് മാത്രള്ളൂ
ഇക്ക്ണ്ടും പെങ്കുട്ടിളെ നൊള്ളൂ
അല്ല ഈ പൈസ കൊടുക്കല്ലേ പെൺകുട്ടികൾ മാത്രേ ഉള്ളൂ ചോയിക്ക
എങ്ങനെ
പെൺകുട്ടികളെ
ആഹ് പെൺകുട്ടിയക്ക് ആഹ് ആ്ഹ് അങ്ങനെ കൊടുകൊള്ളൂ
അതെ പക്ഷെ എനിക്ക് കിട്ടിട്ടാ ഇവിടെ അങ്ങനെന്നും ഇല്ലയ തോന്നുണ്ട് ഇവിടെ ഏഹ് പ്രെഗ്നന്റ് ആയാലണ്ട് തോന്നുണു എല്ലർക്കും പെൺകുട്ടി ആൺകുട്ടി അങ്ങനെ ഒന്ന് ഇല്ല തോന്ന്ണ് നി ഇപ്പ വന്നക്കുന്നതാണന്നും പറയാൻ പറ്റൂല ട്ടാ
ആഹ് ഇനക്ക് അന്ന് മോക്ക് ഇപ്പൊബത് വയസായി അന്ന് വന്നപ്പോ അന്ന് പെ അന്ന് അയ്യാർപ്പക്കെ കിട്ടീന അന്ന് പിന്നെക്കൗണ്ടിന്റെ ഡീറ്റെൽസ്ടുക്കോ അത് ബാങ്ക അങ്ങനെ വന്നപ്പോപ്പ പിന്ന ആധാറക്കെ ലിങ്ക് ചെയ്യണം എന്റെയ ലിങ്കായിട്ട് ശരിയാവണില്ല
ഇപ്പോ ഓരോ നിബന്ധനകള് വന്നണ്ട് പോ
അ ലിംഗാവുമ്പ ഇന്റെ ശരിയാവുന്നില്ലെയ്നു
ആഹ് അത് ശരിയാവില്ല
പിന്നെന്തൊക്കെ
പിന്നെ എന്തൊക്കെയാണ് ഇട്ട് മന്തി ണ്ടാക്കല് തുടങ്ങിയാ
ആഹ് മണ്ടാക്കണണ്ടവിടെ ഞാനൻരു ഡ്രസ്സൊക്കെ എടുത്ത ക്കയനു നാല്പ്പ കല്യാണത്തിന്ക്ക് മണ്ട്മോക്ക മകള ചെറി യാളിംകൊണ്ട പോകണംന്ന് അറയിണ്ടേ
ആഹ് അപ്പൊ രണ്ടാൾക്കുള്ള ഡ്രസ്സ് എടുത്ത കാല നമ്മള് സമയം കിട്ടുമ്പോ എടുത്ത ച്ച അത ഉണ്ടാവും ല്ലെ ങ്കി തിരക്കിന്റെ സമയത്ത് നമ്മൾക്ക് ഏതെടു
അല്ല ഓക്ക് ഉച്ചക്ക് വരു ഒരു മണിക്ക് പോവു ഒരു വന്ന് കൊണ്ടോവും
അതെ ആഹ് അപ്പത്തേന് നമ്മളീസാധനങ്ങളൊക്കെ എടുത്ത വെച്ചാ പിന്നെ കൊഴപ്പില്ലല്ലോ
മ്
തെരക്കിലങ്ങോണ്ട്ങ്ങോട്ട് ഓടി കളിക്കണ്ട ആവശ്യല്ല ല്ലെങ്കിമറക്കൊള്ളേ നമ്മളെന്താ വെക്ണ് ചെൽപ്പോ ഒരെണ്ണം വെച്ചിണ്ടാവും വേറെന്നു വെക്കാണ്ടാവുംഅത് വെക്കൂല
വരങ്ങളൊക്കെ മ്മങ്ങനെക്കെ മറക്കും
പിന്നെ ന്തൊക്കെയ
പിന്നെകുട്ടിനെ വാലവാടി ചേർത്താനായില്ലാ
ചേർത്താനെക്ക അയിണ്ണു ചേർത്തിട്ടി ല്യ പശേങ്ങനെ പ്രശ്നങ്ങായപോ പോയിരിക്കാനൊന്നും കയ്യൂല പടെ ന്റെമാക്കും വയ്യാ ശ്വാസം മുട്ടലും തൊക്കെ എല്ലാത്തിന്റെ പ്രശ്നങ്ങളൊക്കായിറ്റ്
അതേ പ്പൊ ബുദ്ധിമുട്ടാവില്ലേ
ഇരിക്യാനാരുണ്ടാവുല ഇപ്പാനെ പൈന് ട്ടൂലല്ലോ
അതെ ഇന്നാ ഓക്കെ ശരിന്നാ
അന്നാ ശരി